ആം
ഹലോ കേക്കില്ലേ ആ വീട്ടിലാള്ളത് വീട്ടിലള്ളത് നിങ്ങ വീട്ടിലല്ലേ
വീട്ടിൽ തന്നെയാണ് മഴയൊക്ക ആയത് കാരണം പുറത്തൊന്നും പോയില്ല വീട്ടിൽന്നെ ഉണ്ട്
ആ മഴ ആയോതോണ്ട് എവിടെത്തും പോവാനും കയില്ലാ
ആ മറ്റുള്ളത് വൈകുന്നേരൊക്കെ ആയാലും സ്കൂളൊക്കെ വിട്ടുന്നവരൊക്കെ വന്നതിന്ന് ശേഷം വെറുതെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇട ചില ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട് അപ്പൊ മഴയാ കാരണം പിന്നെ അതൊന്നും അങ്ങനത്തെന്നുല്ലാ
ഞാന് അങ്ങെനെ തന്നെ ഞങ്ങള് പിന്നെ അയിന് ഡ്യൂട്ടി കഴിഞ്ഞാ പിന്നെ രാത്രിയാണ് അ ഒഴിവ്‌ അപ്പൊ രാത്രി വെല്ലന്ന് ഇങ്ങനെ ഇറങ്ങോ ഏതു ഇപ്പൊ കുറച്ചായി പോയിട്ട് ഇപ്പ മഴയല്ലേ മഴന്റെ മുന്നേ ഞങ്ങള് ഇവിടെ കുറ കൊറച്ച് അങ്ങോട് പോയക്കെ നല്ല പപ്പായ ജ്യൂസ് കിട്ടുള്ള സ്ഥലണ്ട് ആടെ പോയ്‌ ജ്യൂസ് കഴിക്കും പപ്പായ ജ്യൂസ് നല്ല ടേസ്റ്റ് ആണ്
ആ
അത് കഴിക്കും പിന്നെ അങ്ങനെ രാത്രി ഇറക്കം ഇറങ്ങും വണ്ടി മേല് അങ്ങനെ പോ ഒരു സുഖമാണ് രസമാണല്ലോ ഒരു വൈബ്
ആ നമ്മള് എപ്പോഴും ഇങ്ങനെ വീട്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമ അപ്പൊ ഇടക്കൊക്കെ രാ ത്രി പൊറത്തിറാങ്ങുമ്പോൾ നമുക്ക് ഒരു മനസിന് ഒരു ഫീലിംഗ് ഒരു അനഭൂതിയെ ക്കെ കിട്ടും ചെയ്യും മറ്റേത് ആ വീട്ടിലിങ്ങനെ മുഷിനിരിക്കന്നെ അല്ലേ കാരണം
ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ച് കറങ്ങുമ്പത്തേ മഴ പെയും അപ്പം പിന്നങ്ങോട് കേറു ഇന്നേരം പോയിട്ടോ ഇന്നാലേ മഴയില്ലേ ഇന്നലെ ഒന്ന് പോയി ഇന്ന് ഇനിപ്പന്താറിയില്ല അന്ന് ഇപ്പോ നേരാ
ഉം ചിലപ്പോ ഇരുട്ടാണോട് കൂടി മൂടി കെട്ടിട്ട മഴയുടെ വരണ്ടാണ് എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റത്തില്ല വേനൽ മഴൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ വരുന്ന കാണുമ്പോത്തേന് ആ പെയ്യന്സാ അങ്ങനെയുള്ളത് അറിയാൻ പറ്റും ഈ വർഷത്തില് പെയിനെ എപ്പോഴാ പെയ്യന്ന് അറിയാൻ പറ്റത്തി
ഉം
മക്കളൊക്കെ അങ്ങനെ പുറത്ത് പോവാനൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടുന്ന ആളാണോ
ഓ ബിരിയാണിയൊക്കെ വെയ്ക്കുല്ലേ ഇങ്ങള്
ആ ബിരിയാണി മന്തി അങ്ങനെയൊക്കെ ചെറി ചെറിയ രീതിയില് വെക്കും വലുതായിട്ടൊന്നും വെക്കില്ല
പരിപാടികൊക്കെ ഓർഡറി ആക്കലേക്കുല്ലേ
ആ പരിപാടിയൊക്കെ വരുമ്പോ കൂടുതൽ ഓർഡർ പിടിക്ക അങ്ങനെ ഇതാക്കാറാണ് നമ്മൾ പെരുന്നാളും ഇന്തൊക്കെ നമ്മുടെ വീട്ട ട്ടര് മാത്രമുള്ള ഇതിനൊക്കെ വെക്കുള്ളൂ അല്ലാതെ കൂടുതൽ വെച്ചിട്ട് ഇതുവരെ വെച്ചിട്ടില്ല അങ്ങനെ കൂടുതല് ക്കാ വെക്കുമ്പോ ഒരു ഉൾഭയം തോന്നുന്നു ശരിയാവില്ല എന്താവോ അങ്ങനെയൊക്കെ ഒരു
ബിരിയാണി വെക്കുമ്പോ നിങ്ങള് നെയ്യാ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിളിച്ചെണ്ണെ
ആദ്യക്കെ ന്താണ് ഇങ്ങനെ ആർ കെ ജി പോലത്തെ നെയ്യ് അങ്ങനത്തെ ഇപ്പൊ വെറും നെയ്യ്ല് മാത്രണ്ട വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇിട്ടില്ലന്ന് പറഞ്ഞിട്ട് നെയ്യ് തന്നെ വാങ്ങി
ആ ഡാൾടാ
ഡാൾഡാ ആയിര്ന്ന് ആദ്യം യൂസ് ചെയ്തിന്നെ അപ്പ അത് വേണ്ട നെയ്യ് പുശു നെയ്യ് ഉണ്ടാ നമ്മുടെ മിൽമാടക്കെ നെയ്യ് ഉണ്ടാവല്ലോ
ആ ആ ആ
ഇപ്പാ യൂസ് ചെയ്യാറ്
ആ അത് ശെരി നിങ്ങള് എങ്ങനെ ഇണ്ടാക്കല് പൊരിച്ചിട്ടാക്കല്
ആ പൊരിച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പൊ അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കി അവര് പീസ് ഇതൊന്നും കഴിക്കത്തില്ല അപ്പം പിന്നെ അവരി ഇഷ്ടത്തിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കും
ആ പൊരിച്ചിട്ട് വെച്ചാലാണ് ടേസ്റ്റ്
ആ
എനിക്ക് പൊരിച്ച് വെക്കണ ഇഷ്ടം
ആ ആഹ ഫുഡി പല ഐറ്റംസ് ഉണ്ടാക്കാന അറിയാ
ആഹ തെയച്ചോറ് ബിരിയാണി മന്തി അങ്ങനൊക്കെ ഉണ്ടാക്കും ച ഫൈ മീഫൈ പിന്നെ ചെ മീഫൈ
ഉ ആ കേക്ക് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെലും ഉണ്ടാക്കാണ്
ഇല്ല അവ ഇണ്ട് ഇണ്ടാക്കും ചട്ടിപൊത്തി ഇണ്ടാക്കും പിന്നെ ഇറച്ചി കേക്ക്െണ്ടാക്കും
ആ അപ്പ എല്ലാരും ഇങ്ങനെ ഒരു കേക്ക് ഐറ്റംസ് ഇങ്ങനെ പലതണ്ടാക്ക ണം അങ്ങനെ ഒരു രീതിയിൽ വണല്ലോ പലര ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച ഞൻ കേക്ക് പഠിച്ചെടുത്ത്ണ്ടാക്കിയ എന്നൊക്കെ
ഉം ചട്ടപ്പത്തി ഉണ്ടാക്കും പിന്നെ വൈകുന്നേരം അങ്ങനെ കായംമ്പൊരി ചക്കപ്പൊരി അങ്ങനെയൊക്കെ അതൊക്കെ ഇണ്ടാക്കൂ
ആഹ അപ്പൊ ചാക്കട സീസൺ ആയത കൊൊണ്ട് പൊരി ഉണ്ടാക്കാൻ പറ്റൂല്ലോ
ഓ ഓ ചക്കൻ കഴിഞ്ഞി അപ്പോ ലാസ്റ്റാ
ആഹ ഇവിടെ മാങ്ങയുടെ സീസണ കഴിഞ്ഞോുള്ളു ചക്കപ്പുഴ നിലവൽുണ്ട് ഇപ്പൊക്കെ പാകമായി വന്നേള്ളൂ ലാസ്റ്റിൽക്കാണ് ഇവിടൊക്കെ ഇണ്ടാവ ചക്ക മുപ്പായി വരിയ ഇപ്പൊ കേട്ട്്പള ഇന്നും ഇന്നും ഇപ്പൊ ചക്ക കഴിച്ചിരുന്നു നല്ല മതിരൊക്കെണ്ടാ ഇനിയിപ്പോൊ മഴ അങ്ങനെ പെയ്തു തുടങ്ങിയാ ചക്കിയിലൊക്കെ വെം കയറിയ പിന്നെ അതിന്റെടസ്റ്റ് ഒക്കെയി കുരുയ ഒക്കെ മുളച്ച്ങ്ങ തുടങ്ങുമ്പ പിന്നെ ആ ചക്കക്ക് ടേസ്റ്റ് ഇല്ലാണ്ടാവും
ഉം ചക്ക കൊറെേ മഴ ഉണ്ടാലും ചക്കന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയ ഒരുരു മുടക്കിയോ കുരുമുളിച്ചാ ചക്ര ടേസ്റ്റ് പോവാ ഉം
ഞാനും ഇതുപോലെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചക്കവറവ ഉണ്ടാക്കി ഇപ്പൊ മഴക്കൊയ്പോ കെട്ടൻ ചായ ചക്കവറവ് അങ്ങനെ കഴിച്ചോണ്ടിരിക്കും പിള്ളേരെടക്ക ഇങ്ങനെ് കൈയില പിടിച്ചിട്ട് ആ അത് നന്നായി അത് അധികം മൂപ്പാവാത്ത ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയല്ലേ മൂപ്പ ഉപ്പ് കൂടിയാലും കട്ടി കൂടിയാല ഒക്കെ വറവ് വറവ് ശരിയാവൂല അപ്പൊ കൊഴഞ്ഞു പോകവും
ആ ആ മ ഉപ്പ് മഞ്ഞളും കുഴച്ച ചീനി
ആഹ ആഹ
ഇട അപ്പന്നും ചട്ടിൽ ഉണ്ടാക്കി
ആഹ അങ്ങനെ ചെയ്യാറ് ഉപ്പും മുളകും ഒന്നും ഇങ്ങനെ കൊടഞ്ഞ വെച്ചിട്ട് പിന്നെ എണ്ണൽക്ക് ചൂടായ എണ്ണൽക്ക് എടുത്തിടാനാണ് ചെയ്യല് പിന്നെ നമുക്ക് ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ചൂടോട് കൂടിയിട്ട് ഒന്ന് അങ്ങനെ അതില് വിതറിൊടുക്കും
ആഹ ആഹ പുൊറത്ത് നല്ല വിലയാണ് വാങ്ങാൻ കഴിയൂല
ഓ ഭയങ്കര പൂള ചിപ്സ് ആണെങ്കിലും ചക്ക ചിപ്സ് ആണെങ്കിലും ചിപ്സിനൊക്കെ ഭയങ്കരല്ല വെല നമ്മളത് കഴിച്ചാല് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്ക്
ആഹ് ഇപ്പൊ ഓരോരുത്തര് ചക്ക് ചക്ക നന്നാക്കി കൊടുക്കണ്ട് പിന്നെ ചക്ക പൊരി ഇണ്ടാക്കാന് ഓരോ വീട്ടിലേക്ക് ചക്ക കൊണ്ട് കൊടുത്തിട്ട് മൂന്ന് ചക്ക ഒരു വീട്ട് കൊണ്ടു കൊടുക്കാ ആ എന്നിട്ട് എന്താ നമ്മളത് മുറിച്ച് ഫുള്ള് ചൊള എടുത്ത് അരിഞ്ഞിട്ട് ഒരു കവറിലാക്കി ആടെ വെക്കാ വൈകുന്നേരം ഓല് വന്ന് കളക്റ്റ് ചെയ്യും എല്ലാ വീട്ടുത്തതും ഒരു ചക്കക്ക് നാപ്പറുപ്പ്യ വെച്ച് കൊടുക്കണ ആദ്യം എങ്ങനെയേനുന്നറിയോ ചക്ക നന്നാക്കാനായിട്ട് ഒര് സ്ഥലേനി അവിടേക്ക് പെണ്ണ്ങ്ങൾ വന്നിട്ട് ചക്കാ ആടെ കൊണ്ടോയിടും എന്നിട്ട് നന്നാക്കും ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെപ്പൊ ചക്ക ഓല് ഓരോരുത്തീന്ന് വാങ്ങ് കൊണ്ടൊരി മുതലാളിമാര് എന്നിട്ട്
ആ ആഹ് ആ ആ വീട്ടേള് വന്നിട്ട് ചക്ക കളക്ട് ചെയ്ത് കൊണ്ടുപോകവാക്കാലെ ലേ
ആഹ് ഇപ്പ അത് ഒഴിവാക്കി ന്നിട്ട് ഇപ്പം ഓല് എന്തെയ്‌ത് ചക്ക കളക്ട് ചെയ്തിട്ട് ഓരോരോ വീട്ടില് മൂന്നെണ്ണീച്ച കൊടുക്കാൻ തുടങ്ങി ആഹ് എന്നിട്ട് അത് നന്നാക്കി വെച്ചാല് ഒന്നിന് നാപ്പറുപ്പ്യാ വെച്ച് തെരുവോല് ഒരു ദിവസം മൂന്നെണ്ണൊക്കെ ആ നന്നാക്കാൻ കഴിയുള്ളൂ കൊറ പണിയാണ് അരിഞ്ഞ് ഇണ്ടാക്കണ്ടേ ചെലേ ചക്കേ ചൊള ഇല്ലെങ്കിൽ പിന്നെ വേഗം കഴിക്കുന്നാല് അതെ അരിയാൻ ഭയങ്കര പണിയാണ്
ഉം അതുകൊണ്ടാണ് ആളുകളൊക്കെ ഈ വറവിനൊക്കെ അധികം പിന്നാക്കം നിക്കണത് തന്നെ അതാണ് ഈ ചക്ക പറിച്ച് ഇങ്ങനെ ചീന്തി ചെറിയ പീസ് പീ ആക്കണ്ടെ വിചാരിച്ചിട്ട് പിന്നാക്കം നിക്കും പക്ഷെ ഇണ്ടാക്കാനും കൊറച്ച് ടൈം എടുത്താലും ഭയങ്കര ടേസ്റ്റ് ആണ് അത് തന്നെ
അതെ
ഉണ്ടായി കൊടുക്കലുണ്ടോ ചക്ക ഇങ്ങനെ ഇറക്കിച്ച് കൊടു
ഇണ്ടാക്കല്ണ്ട് പറഞ്ഞ് വിളിച്ചപ്പോ പറഞ്ഞ് ചക്കേൻ്റെ പണിയിലാണ്ന്നേ അപ്പൊ ഞാൻ ചോദിച്ച് എന്താണ് എങ്ങനെയാണ് ചോദിച്ചപ്പോ ഓല് പറഞ്ഞ് ഇങ്ങനെ രാവിലെ ഓല് കൊണ്ടു തരും പിന്നെ വൈകുന്നേരം ഓല് വന്ന് എടുത്തു കൊണ്ടോവും അങ്ങനെ പോകുമ്പോ നാപ്പോർപ്പിച്ച് എ എത്രണ്ണാ മ്മള് നന്നാക്കിയേന്ന്ച്ചാ പൈസയും തെരുന്ന് പറഞ്ഞ് അത് മൂന്നണ്ണൊക്കെ കൊടുക്കാന്ന് വെച്ചാ ചെലേ ചക്കേല് പൊള ഉണ്ടാവൂല്ലല്ലോ അഴകുള്ള ചക്കയിൽ ചുളയില്ലാന്ന് പറഞ്ഞ മാതിരി ചില ആഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവില്ല അപ്പൊ ഒന്നു കൊണ്ട് വന്നാ ഓലിക്ക് പൈസ നഷ്ടാവു അല്ലോ
പൈസ കിട്ടും ചെയ്യും
അയ്ന് വേണ്ടിട്ടാണ്
ആഹ് ജ് വെറുതെ നമ്മള് വീട്ടിലിരിക്കുമ്പോ ചെറിയൊരു ഹോബി ആയിട്ട് അങ്ങ് ചെയ്യണത് കൊഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാരും അത് ഇഷ്ടപ്പെടൂല്ല അങ്ങനെയാണ്
ഉം
പപ്പായൊക്കെ ഉണ്ടോ വീട്ടില് ഉം
ഉം ഒരു മരം മോൻ കുഴിച്ചീട്ട്ണ് അയിമില് നാലഞ്ച് കായ് ഉണ്ടായിന് ഉണ്ടായിട്ടേള്ളു
ഏഹ് പപ്പായ ഇങ്ങള് എങ്ങനെ ഉപ്പേരി വെക്കെ അതോ അച്ചാറ്ടെ എന്താണ് കൂടുതൽ ചെയ്യാറ്
അത് ഉപ്പേരി വെക്കലാ അത് ഞമ്മള് ഇതില് വേവിച്ചിട്ട്
ആ
പിന്നെ കടുക് കറിവേപ്പിൻ്റെല ആ ഒക്കെ ഇട്ടിട്ട് വറവിടാ ഉം
ഞാന് ഇ ചിലപ്പൊക്കെ അവര്ക്ക് കുട്ടിയാകൊക്കെ കൊണ്ടോവാൻ വാണ്ടി പെ ട്ടന്ന് സിമ്പിൾ ആയിട്ട് അച്ചാർടാ പറ്റോലോച്ച്ട്ട് വേഗം അതോണ്ട് അച്ചാറ് ണ്ടാക്കും പുളിയൊക്കെ പാർന്ന് പെട്ടെന്ന് ണ്ടാക്കാൻ പറ്റോലോച്ച്ട്ട് അച്ചാറൊകെ ഉണ്ടായ്ന്ന് ഇവര്ക്ക് സ്കൂൾക്കൊക്കെ അങ്ങൻത്തൊക്കെ പറ്റോള്ളൂ
ആഹ് ശരി
പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാറ്ണ്ട് പിന്നെ പഴുപ്പിച്ച് കഴിക്കാറ്ണ്ട് ഇവിടെ പഴുക്കാനൊ ന്ന് നിക്കാൻ സമ്മയ്ക്കില്ല ഇവിടെ അങ്ങനൊക്കെ കൊരങ്ങമാരും ഇറങ്ങി വരും
ആഹ് ആഹ്
അപ്പൊ അവരത് പച്ചേലേന്നെ നശിപ്പിക്കും
ആഹ്
എലൊക്കെ അവര് പറിച്ച് കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നാണ് അപ്പൊ ചക്കടി മാങ്ങടി സീസൺ ആകുമ്പോ ചെലപ്പോ രണ്ടു നേരൊക്കെ അറങ്ങി വരും
ആഹ് അയ്ശരി
ഒന്നും രണ്ടൊന്നും അല്ല ഒരു കൂട്ടത്തോടെയാണ് അവര്റങ്ങി വര ഇവിടെ എങ്ങനെ വീടിനടുത്തൊക്കെ റബ്ബർ തോട്ടും ങ്ങനെ തെങ്ങും തോ പ്പകാനോ ഒഴിഞ്ഞ ഏരിയകളാണെ അപ്പ അവർക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന ഏരിയായതോണ്ട് അവിടെ ധാരാളം നെ മറ്റ പ്ര ഇതൊക്കെ ഉണ്ട്
ആഹ് ശരി
നിങ്ങളെ വീടൊക്കെ ടൗണിനടുത്താ വരുന്നെ വീടൊക്കെ ടൗണിലാണോ വരുന്ന
ടൗണ് ന്ന് കുറച്ച് ഉള്ളോട്ടാ
ആഹ് വണ്ടി വാഹനങ്ങളൊക്കെ പോകു സൗകര്യം ഉണ്ടാവല്ലോല്ലേ
കൂള്, മാദ് റസ്, ഒക്കെ അടുത്തുണ്ട് ആശുപത്രി ഒക്ക അട്ത്തുണ്ട് അവിടല്ലേ
ആ അതൊക്കെ അവിടെ അടുത്തേള്ണ്ട്. ഇവിടെ പിന്നെ റെയിൽവേ സ് റ്റേഷനൊക്കെ അടുത്തന്നെ വരുന്നെ
ആ ആ
വീട്ടിലിരുന്നാലൊക്കെ വണ്ടി പോണ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും
ആഹ്
അങ്ങനെ
ഇടക്കെടക്ക് ആ സൗണ്ട് കേക്കാല്ലേ
ആ തീവന്ലെ നമ്മെളെ വീടിന്റെ അവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് അഞ്ച് മിനി ട്ടില്ല ഒന്നട് രണ്ടടി നടന്നാല് ആ വണ്ടി പോണതും ഞമ്മക്ക് കാണാൻ പറ്റും
ഏഹ്
ഉം ഏകദേശം അടുത്താണ് വരുന്നത് അയ്ന് സ്റ്റേഷൻ കൊറച്ച് വി ട്ടാണെങ്കിലും പാസെയ്യ്ണ ഏരിയൊക്കെ നമ്മുടെ ആ എടുത്ത് കൂടെണ് പോണെ
ആഹ് എന്നാ പിന്നെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ എന്നാ വെക്കട്ടെ
ഇല്ല ഇല്ല ആഹ് ആഹ് ശരി ആഹ് ആഹ്